അസ്സലാം മലൈക്കും
വലൈകും മുസ്സലാം റഹ്‌മത്തുള്ളാഹി വബറകാതുഹൂ കേക്കല്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട്, എന്തൊക്കെയാ വിശേഷം സുഖം തന്നെയാ
അൽഹംദുരില്ലാഹ് സുഖാണ് എന്താ അവ്ട്ത്തെ വർത്താനം
ഹ്മ്മ്, ആഹ് ഫുഡെല്ലാം ഹ്മ്മ് കഴിഞ്ഞ് ആഹ് നിങ്ങളോ ചോറ് വെയ്ച്ച്ണോ ആഹ്, ആഹ് എന്നാക്കിന് ന്ന് സ്പെഷ്യല്
ഇന്ന് ഞങ്ങള് രാ ഹ്മ്മ് ഉച്ചക്ക് ഇഡ്ഡ്ലിം മീൻകറിം ചട്നിം ആയിരുന്നു
ഓഹ് അങ്ങനെ രാവിലെ എത്തിയായിരിക്കും
അല്ല ഞാനിപ്പം വെച്ചതാണ്.
ഓഹ് അങ്ങനെ ആഹ്
ഇപ്പണ്ടാക്കിയാ രാവിലെ കൊർച്ച്ണ്ടാക്കി ബാക്കി മാവ് ഫ്രിഡ്ജിക്ക്‌ വെച്ചു
ഓഹ്
ബാക്കിഇച്ചിപ്പം ഇണ്ടാക്കി ചോറ് വെച്ചത് അങ്ങനേ ഇരിക്ക്ണു അത് ഇനി രാത്രി ആവുമ്പോ ഇട്ക്കാ വിചാരിച്ചിട്ട്
അതെ അതെ.
ഹ്മ്മ്, ഇങ്ങളെന്താ ഇണ്ടാക്കി
ഞാ നമ്മള് സാതാചോറന്നെ വെറുംചോറും മീൻകറിയും പിന്നാ വറവ് മറ്റേ ഇതിന്റെ വെണ്ടക്കന്റെ വറവില്ലേ വെണ്ടക്കന്നെ കൊണ്ട് മുർച്ചിട്ടിട്ട് അതന്നെ
ആഹ്
ആഹ് അതാണാക്കിൻ ആഹ്.
പണികളൊക്കെ കഴിഞ്ഞോ
ആ പണികളൊക്കെ ഇപ്പൊ കൊറേ കയിഞ്ഞി ഇനീ വൈകുന്നേരത്തെ ചായല്ലേ അത്. ഓ ഒരഞ്ച് മണി ആറു മണി എല്ലാം ആകും അത് ചായ കുടിക്കാൻ ഇപ്പൊന്നും അങ്ങനെ വേഗം കുടിക്കാറില്ല.
കുട്ടികളൊക്കെ എവിടെ
കുട്ടിയേളെല്ലാം കളിക്കുന്ന്
അ നമ്മളന്നൊര് വർക്ക്ന്ന് നമ്മള് പരിചയപ്പെട്ടിട്ട് നമ്പറൊക്കെ എന്റീൽ സേവാണല്ലോ
ആഹ് ആഹ് അതെ അന്നേരോ പൈസ ആ വർക്ക് നിങ്ങള്ന്നേരം പൊട്ടിപ്പോയി ന്ന് എന്തല്ലോ പറഞ്ഞിട്ടില്ലേ ആ മറ്റേ ഇതിലല്ലേ ഇങ്ങൾ പറയുന്നത് ഊത് മർക്കസോ
ഊദ് മർക്കസ്സല്ല വേറെ ഏതോ
ഊത് മർക്കസില്ലല്ലേ എന്നോട് ഇങ്ങൾ ചോദിച്ചി ഇങ്ങോട്ട്.
ഊത് മാർക്കസ് ചോദിച്ചു ഞാന്
ആഹ് ഊദ് മർക്കസിന് തന്നെ ചോദിച്ചേ ഏ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അയിന്റെ ഇതെന്തോ പൊട്ടിപ്പോയിന്നാ ആരിക്കും പിന്നെ പൈസ കിട്ടാണ്ടായിന്നാ
ആഹ് അതൊക്കെ വേഗം പൂട്ടി പോയി എടോ വെറുതെ കുറെ ആൾക്കാരെ പൈസ നഷ്ടപ്പെട്ടു.
ഹലോ
എനിക്കൊക്കെ കൊറേ പോയിട്ടുണ്ട് പൈസ അയില്
ഓ നിങ്ങൾക്ക് കൊറേ ഇത് നഷ്ട വന്നല്ലേ ലാഭം കിട്ടിയത് അതിന്റെത്ത്ക്ക്
നഷ്ടം നാലഞ്ച് ഉറുപ്പിയ പോയി അഞ്ചൊന്നും പോരാ അയിന്റെ മേലെ പോയിക്ക്
ഇങ്ങള് ഇട്ട പൈസയും കിട്ടിയിട്ടില്ല അപ്പൊ
ഞാന് പൈസ എടുത്തിട്ട് ആൾക്കാരെ ജോയിൻ ആക്കി കയ്യിൽന്ന് പൈസ എടുത്തിട്ട്
ഓ
അയിൽ അത് തിരിച്ചു കിട്ടിയില്ലാ അവര് തരണെങ്കി അയിന്ന് കിട്ടണ്ടെ അവർക്ക് തരണ ഉം അയിന്നൊന്നും കിട്ടിയി
ഓ, പിന്നെ അവര് അപ്പാട് ബ്ലോക്ക് ആക്കി കളഞ്ഞായിരിക്കും അല്ലേ
ആഹ് അങ്ങനെ തന്നെ അവര് അവർക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ആയപ്പോ അവര് അതങ്ങട് അണ്ട് ഇല്ലാതാക്കി കളഞ്ഞു അതന്നെ. മനുഷ്യന്മാരെ കുറെ ആളുകളെ പറ്റിച്ച് പൈസ ഇങ്ങട് ഇണ്ടാക്കി.
അതെ അതെ ഉം അന്നേര എന്നോട് കുറേ പേർ പേര് പറഞ്ഞിനി വാ ജോയിനായിക്കൊ ജോയിനായിക്കോ നല്ല പ്ലാറ്റ്ഫോം ആണ്ന്ന് ഞാനെന്തോ ഭാഗ്യത്തിന് ജോയിൻ ആവാതോണ്ട് നല്ലത്.
ആ, സത്യടാ നല്ലത് എന്താന്നറിയോ നല്ല കാര്യം
നിന്നെ പോലെന്നെ ഞാനുണ്ട ഉം കൊറേ ആൾ നിർബന്ധിപ്പിച്ചിനി ഞാ ഞാനന്നെ ക്യാഷ് എടുക്കാ നിങ്ങൾ പിന്നെ തന്നാ മതി എന്നെല്ലോം പറഞ്ഞിട്ട് വന്നിനി ഞാൻ പറഞ്ഞി വേണ്ട ഞാൻ ഇപ്പൊ വേറെ പ്ലാറ്റ്ഫോമില് ജോയിനായീന് അതോണ്ട് ഇപ്പം വേണ്ടേ വേണ്ടന്ന് പറഞ്ഞു അങ്ങനെന്തോ പിന്മാറു അത് കൊണ്ട് നല്ല അൽ ഹംദുലില്ലാഹ് ആ ആഹ്
അല്ലെങ്കി ഇപ്പൊ ഞങ്ങളെപ്പോലെ അത് മൂവായിരം രൂപയല്ലേ അത് അല്ലെങ്കി ഇപ്പൊ ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഇരിക്കണ്ടിർന്നു.
അതെ ഉം
അത് ആലോയിക്കുമ്പ ശരിക്കും സങ്കടം വരും. ചെല സമയങ്ങളിൽ ഇങ്ങനെ ആലോഴിക്കൊ
അതെ അതെ ഉം. അതുപോലെ കൊറേ ലിങ്കിലെല്ലാം കേറീട്ട് കൊറെ പൊളിഞ്ഞേ അത് പക്ഷെ ചെറിയ ചെറിയ പൈസയിട്ട്. വല്യ പൈസ ഒന്നും പോയിട്ടില്ല ഇങ്ങനെ അഞ്ഞൂറ് അറുനൂറ് അങ്ങനെയല്ലാം ഇട്ടിട്ട്. രണ്ടോസം തന്നെ പൂട്ടി പോന്ന അങ്ങനെ കുറെ പൈസ പോയിനി പക്ഷെ വല്യ വയസ്സ് ഇങ്ങെളെ പോലെ മൂവായിരം നാലായിരം അത്രയൊന്നും ഇല്ല. ആഹ്
ആഹ് ഇപ്പൊ വേറെ എന്തെലേലും പോയി ജോയിൻ ചേർന്നക്കണോ.
പിന്നെ എന്തല്ലോ ഇപ്പൊ ലിങ്ക് വന്നിട്ടില്ല എന്തല്ലോ നൂറ്റിയ്മ്പതിന്റെ ബോണസ് നല്ലപർഞ് റ്റ് അയിന്റെത് പക്ഷെ കിട്ടീനി അത് നിങ്ങള് ചേർന്ന്ണോ
ആഹ് അയ്ലീ ഞാനും ഇജ് വന്നീനി
ആഹ് അത്
അത് ഇട്ട നൂറ്റി അമ്പതും കിട്ടി പിന്നെ ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്ററുപത്താറുപ്യാ കിട്ടി. അയ്ല് എന്താ ഇരുപത്തഞ്ച് ശതമാനം കട്ടിങ്ണ്ടേനി
ഏഹ്
ഇരുപത്തഞ്ച് ശതമാനം കട്ടിങ്ണ്ട് വിഡ്രോ കൊടുക്കുമ്പെ
ഓഹ് അങ്ങനെ ആഹ്
ഇരുന്നൂറ്റി അറുവത്താറ് ഇന്നലെ വിഡ്രോ കൊടുത്തിട്ട് ഇരുന്നൂറ കേറിള്ളൂ അറുപത്താറ് കേറിയിട്ടില്ല.
ആഹ് പക്ഷെ ഇന്നാലും പിന്നെ നഷ്ട ഇല്ലാലോ ആ ആഹ് ആഹ് അതോണ്ട് പ്രശ്ന ഇല്ലാലോ ഉം പിന്നെ ഇപ്പം പിന്നെ ഇത് ഇതെല്ലാം ഉണ്ട് എന്നാണ് കോയിം ഫോജ്ന്നർഞ അങ്ങൻത്തെ പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പോ അത്ർഞ കറൻസി ആന്ന് പക്ഷെങ്കിൽ രണ്ട് ഒരു അന്നാന്ന് എത്രയാണ് പൈസ ആയിരത്തി അർന്നൂറ് രൂപ കൊടുത്തിട്ട് നമ്മള് ഫസ്റ്റ് ജോയിൻ ആ എന്നിട്ട്. തായേലി രണ്ടാള് ആദ്യം ആയിരത്തി അർന്നൂറിന്റെ ജോയിനാക്കിയാല് അപ്പൊ അവരെ റെ ഫറെയ്താ ഒരാള റഫറെയ്താലെന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് നമ്മളെ വാലറ്റിലേക്ക് അപ്പാട് സ്പോട്ടി കിട്ടുമ്പോലും രണ്ടാളി ആവുമ്പൊ രണ്ടായിരത്തി എത്രെ വെര നാനൂറ്റി സംതിങ്ങ് വെരൂലേ അങ്ങനെ കിട്ടും ഉം അങ്ങത്തൊരു പ്ലാറ്റ്ഫോം പറഞ്ഞിട്ടണ്ട്. പക്ഷെ അയിന്റെറ്റതെ വല്യ പൈസായോണ്ട് ആരും ജോയിനാവും ചെയ്യില ഉം പക്ഷെ നമ്മള പൈസ നഷ്ടപ്പെടൂലോ ഒരു കാരണം കറൻസി ഒരു കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് അത് വിൽക്ക പോലും. വേറെ ഏതെങ്കിലും ഇതില് ആ ഒരു കൊല്ലം കയ്യണം പോലും ആ കറൻസി വിൽക്കേണ്ടിക്കി. ഇപ്പം വിൽക്കാൻ പറ്റൂല ഓലിപ്പ ടോക്കൺസ് മാത്രായിട്ട് അട ഇങ്ങനെ ഹോൾഡയ്ത് വെക്ക
അതിലിപ്പോ കൊറെ ആള് ജോയിൻ ആവ്ന്നങ്ങനെ കാണലണ്ട് ഇപ്പൊ ഉം
അതിനൊക്കെ തോനെ പൈസ വാണം.
ആഹ് പക്ഷെ അത് പൊട്ടി പോവലന്നാ പറഞ്ഞേ ഇനി എന്നാന്നറിയില്ല.
അങ്ങൻ തന്നേണ് ഈ ഊതുമർകസും പർഞ്ഞിന്നെ പൂട്ടി പോക്‌ലാന്ന്
ആഹ്
ധൈര്യയിട്ട് കൂടിക്കോളി പൂട്ടിപോയ പൈസ ഞാൻ തരാ പർഞ്ഞിട്ടാണ് ഇന്റെത് ഇന്നിയ ഇന്ന ചേർത്തി ആള്.
ആ നിങ്ങൾ ആരെ ചെർത്തിന് അപ്പോ ഇമ്മി
ഞാനൊക്കെ അറിയാം അഞ്ചെട്ട് പത്തിരുപത് ആൾക്കാരെ ചേർത്തിനി.
ഓഹ് നിങ്ങളു ചർത്തീനിയെ ആഹ് അപ്പൊ ഓഹ് നിങ്ങൾ പൈസ എടുത്തിട്ടാ. ഓഹ് അല്ല പക്ഷേ ആഹ് അല്ലെ നിങ്ങള കെറോഫിൽ തന്നെ അവര് ചേർന്നിയാ
ആഹ്
ഓഹ് അങ്ങനെ ആഹ് പക്ഷെ ഇങ്ങൾക്ക് അനേരം അവരെ ചേർത്തുമ്പോ ഇയാക്ക് കൊറ ചൊരു റെഫറൽ കമ്മിഷൻ ഒന്നും കിട്ടിട്ടില്ല
നൂറ്റമ്പത് രൂപ ഒരാളെ ചോത്തുമ്പോ
ഓഹ് അത്രെ കിട്ടു ആഹ് ഉം ഉം എന്നാലും നഷ്ടം തന്നെയല്ലേ
ആഹ് വല്യ എമൗണ്ട് ഒന്നും കിട്ടുല്ല
അതെ ഉം പിന്നെ മക്കളെല്ലാം എന്താ ചെയ്യുന്നെ
അതിന് ഞമ്മള അതൊക്കെ കൂട്ടി വെച്ചു വിഡ്രോ കൊടുക്കാനായപ്പളെക്കും പുട്ടിപ്പോയി
അതെ അതെല്ലത്തുള്ള ഇഞ്ഞന്ന് അങ്ങനെ ഉം
ഞാൻ എന്താ വിചാരിച്ചേ നമക്ക് ഒന്നായിട്ട് വീഡ്രോ കൊടുക്കത് പൂട്ടി പോകൂലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചതാണ് അപ്പൊ നോക്കുമ്പോ അത് അപ്പോളക്കിനും പൂട്ടി പോയി കൂട്ടിയത അവിടെ കടന്നു
അതെ ഹെ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുമ്പോ ശ്രദ്ധിക്കണോ നമ്മളാന്നെ ശ്രദ്ധിക്കണോ നമ്മുടെ പൈസ എല്ലാരും അങ്ങനെ പറയുമോ അപ്പണ ഇങ്ങനെ ഇ നമ്മള് ഇതാകാൻ പാടില്ല നമ്മള് കുറച്ചോരു ഗ്യാപ്സ് നമ്മളും കാണിക്കണം ഓൺലൈനനെ നമ്മള പൈസ ഇങ്ങനെ നഷ്ടപ്പെടുന്നു ഓരോ അയിനത്ത് ചേർന്നിട്ട്
ഞാൻ എന്ത്‌ വച്ചാൽ വിഡ്രോ കൊട് ഇത്തെ കുടിൽ ഇരുന്ന ചെലവകും കുടിയത്തെ കാര്യങ്ങൊക്കെ എടുക്കും നമ്മക്ക്ന്തേലും ആക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വിഡ്രോ കൊടുക്കാതെ വെച്ചത്
ആഹ് പക്ഷെങ്കിൽ അതിന്റെതി ഇത്ര ആണ് എമൗണ്ട് ആണോ അങ് അങ്ങനെ ഉണ്ടാവും അല്ലെ ഇപ്പൊ നൂറ് രൂപയൊന്ന് ആയാൽ ഒന്ന് വിഡ്രോ കൊടുക്കാൻ പറ്റൂലായിരിക്കും അല്ലേ അങ്ങനെ ഉണ്ടല്ലേ
മിനിമം അഞ്ഞൂറാവണം
ആഹ് അപ്പ അതാണ് അങ്ങനെ വേഗയിത് അല്ലെങ്കിൽ നൂറ് രൂപയല്ലാവുമ്പോ വേഗം എല്ലാർക്കും പെ ട്ടാന്ന് തന്നെ വിഡ്രോ എടുക്കാൻ പറ്റുവല്ലോ
ഉം
പക്ഷെ ആ മിനിമം അഞ്ഞൂറാണ് വിഡ്രോവൽ ഇരുപത്തഞ്ച് ശതമാനം ക ട്ടും കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് നമ്മടെ അക്കൗണ്ട്ക്രെഡിറ്റ് ആവും
ആ അതന്നെ ഒരു സ്റ്റാറ്റസിന് എത്രയാന്ന് ഇരുപത്തഞ്ചാ അങ്ങനെയാട്ടില്ലേ കിട്ടുന്നതു ആഹ് മുപ്പത് അപ്പൊ അത് അത്ര ആന എത്ര പണിയുണ്ട് അല്ലെ
ഉം ഓഹ് കൊറേ പിടിക്കും കുറേ ദിവസവും
ആഹ് ഏഹ് പിന്നെന്നാ വേറെന്താ വൈകുന്നേരം എന്നാ സ് സ്നാക്സ് ഒന്നും ആക്കാറില്ലെ നിങ്ങള്
ഇന്ന് ബേക്കറി ഉണ്ട് ഇന്ന് അത ആക്കണം
ഓഹ് അങ്ങനെ ആഹ് ആഹ് പിന്നെ നിങ്ങള് അയിന്റെത്ത് ടൈം നോക്ക്ട്ടാ ടൈമ് ആയിനാ
ടൈമ്
എത്രയാ
എട്ട് മിനിറ്റ് ആയിട്ടുള്ളു
ആഹ് ഇനിയും രണ്ട് മിനിറ്റ് കൂടി പറയാ പിന്നെ മക്കളെല്ലാം എത്രയിലാ പഠിക്കുന്നത്
ചെറിയ ആള് ഏഴില്
ആഹ്
അതിൻ്റെ മേലെ ഉള്ളത് പ്ലസ് ടു അതിൻ്റെ മേലുള്ളത് ജോലി ജോലിക്ക് പോകണുണ്ട് പിന്നെ മൂത്താളെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയുണ്ട്
മോളാ മൂത്തത്
ആ മോള് ആ മോള് മോള്
ഓഹ് അപ്പൊ ഇത് പ്ലസ് ടൂ ല് എന്ന് എടുത്തണേ അവര് അത് ചെറിയാള് ഓഹ് കൊമേഴ്സ് ആഹ് ഇപ്പൊ എന്നിട്ട് ഇത് പരീക്ഷ കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്നെയാ ഡിഗ്രിക്ക് പോവാൻ വേണ്ടീട്ട് ആഹ് ന ഓഹ് ഓഹ് അങ്ങനെ ആഹ് ഞാൻ വിചാരിച്ച് എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുന്നെയാന്ന് മ്മ് ആഹ് കുട്ടിയക്കാരും പിന്നെ ഡിഗ്രി പ്ലസ് ടൂ കഴിഞ്ഞ് ഇതന്നെ കൊമേഴ്സ് എ തന്നെയാ നല്ലത് ബെറ്ററ്
അതന്നെ
പിന്നെ അടുത്ത കൊല്ലം പിന്നെ ബീകോമിൽ എടുക്കാലോ
അവര് കുറെേയൊക്കെ അങ്ങ് പഠിച്ചിട്ട് അവര് നിർത്തും
ആഹ് പിന്നെ മ്മ്
ഇനി എന്താ വൈകുന്നേരം എന്താ ഉണ്ടാക്കണ്
ഓഹ് വൈകുന്നേരം ഇങ്ങനെ ഉള്ളി വടാ അങ്ങനത്തെൽ ആക്കും
ആഹ്
അത് പക്ഷെ കുറച്ച് ഇപ്പൊ ഒന്നും ആവൂല കുറച്ച് കഴിഞ്ഞാല് ആക്കും എന്തെങ്കിലും സ്നാക്സ് കടികൾ ഇല്ലെങ്കില് കടി ഉണ്ടെങ്കിൽ പിന്നെ അയിതിനെ കൊണ്ട്ന്നെ ഒപ്പിക്കും പിന്നെ ബേക്കറി ഐറ്റംസ് അങ്ങനെ ഉണ്ടെങ്കില് പിന്നെ അത് ആക്കൂല പിന്നെ ആ സാധനം നമ്മള് മേടിച്ച സാധനം പൂത്ത് പോകൂല്ലേ മ്മ് അവര് ഓരോരിക്കാ മേടിച്ച ബേക്കറി ഐറ്റംസ് തന്നെ മേടിച്ചാൽ തന്നെഓരോർക്ക് പൂത്തത്ത് പോലുണ്ട്
മ്മ് മ്മ്
എന്താന്നറിയില്ല ഇവര് ഡേറ്റ് കയിഞ്ഞിട്ട് വെക്കുന്ന സാധനം ആയിരിക്കും നമ്മ നമുക്ക് കിട്ടുന്നുണ്ടാവ അതൊണ്ടല്ലേ
അതെ അതെ കൊറേ പഴക്കം ഉണ്ടാകുമേ കൊറെേ ദിവസം പഴക്കമുണ്ടാകും
ആഹ് ആഹ് അപ്പം അങ്ങനെല്ലാം ഉണ്ടാകുമ്പോ പിന്നെ ആക്കലില്ല ഇല്ലെങ്കില് എന്തെങ്കിലും ആക്കും പിന്നെ അബിലോ കച്ചയാക്കോ ആഹ് അവിലിന്ന് തേങ്ങ ഇട്ടിട്ട് വെല്ലോം പാർന്നിട്ട്
മഴ ഇണ്ടോ അവിടെ
ഏഹ്
പത്ത് മിനിറ്റ് ആയിട്ടോ
ആഹ് പത്ത് മിൻറ്റായി എന്നാ വെച്ചോ.
ശെരി അസ്സലാമു അലൈക്കും.
വ അലൈക്കു മുസ്സലാം.